ആ ആ കേക്കണ്ട് ജോലി കഴഞ്ഞാ
ജോലി കഴിഞ്ഞിട്ടില്ല.
രണ്ടാക്കും ക്ലാസ് ഉണ്ടായാ
ആ ക്ലാസ് ഇണ്ടാർന്നു രണ്ടു പേർക്കും ഉണ്ടായിരുന്നു ഒരാള് ടൂഷന് പോയേക്ക
ആ
ഉം
ഇളയാളാ
ആ് എളേയാള്
പിന്നെ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞോ
വൈകുന്നേരം പണി കഴിഞ്ഞിട്ടില്ല കറി വെക്കാനുണ്ട് മം
ആ മീൻ കൂട്ടുകാരൻ കൊച്ചു കൊണ്ട് കൊടുത്തന്നു
ഇപ്പൊ ട്രോളിങ്ങ് ആ ഇന്നും ഇല്ലന്ന് പറയണ്ട് ആഹം
ആഹ ഉ ഏ
എന്ത് മീന കിട്ടിയേ
എന്താണ്ട് പുഴമീനാ പറഞ്ഞു
ആഹ ഉ വേദന പറഞ്ഞോ
വൈകുന്നേരം വേദന കൂടണം
ആ മറ്റേ ഓയിന്മെന്റ് ഒക്കെ
ആ ഒരു മോയിസ്റ്റർ മോയിസ്റ്ററൈസിംഗ് ക്രീം തന്നിട്ടുണ്ട് അത് പറ്റാനുണ്ട്
ആഹ ആഹ ആഹ ആ പിള്ളേര് ക്ലാസ്സിൽന്ന് വന്നു അവിടെ ഇരിക്കണണ്ട് ഒരണ്ണം എന്റെ അടുത്ത് പഠിക്കണുണ്ട്
ആഹ ട്യൂഷൻ കയ്യ് അവിടെ ഉണ്ടാ
ഏ ട്യൂഷന് ട്യൂഷന് വിട്ട കൊള്ളാന്ന് ഇണ്ട്
മ്
മളയാള ട്യഷൻ വിടാന്ന് വെചണ്ട്
അതി മൂത്താള് എവിടെ ഉള്ളത്
ഇത്ത വിടുന്നില്ല ഇളയാളെ വിടന്ന ഉ
മതിയോ
ആഹ
ഉം
ഇളയാളിവിടെ ഇരുന്നെല്ലാം കേക്കുന്നുണ്ട്
ഉം
ഉ വെള്ളിയാഴ്ച്ച അങ്ങട്ട് വരാൻ പറ്റിയങ്കിൽ വരാന്ന് വെച്ചോണ്ടിരിക്കണ്ട്
വെ വെള്ളിയാഴ്ചയാ
വരം കൊണ്ട് വരാന്ന് വച്ച്
ആ ശനിയാഴ്ച അമ്മ അങ്ങട്ട് വരൂന്ന് പറയേണ്ടായിരുന്നു മന്നൻ പിള്ളേരെ കാണണം ന്ന് പറ ഉണ്ടായിരുന്നു ഉം അതും വിളിച്ചു ഉണ്ടായിരുന്നു
ആ അമ്മ വിളിക്കണം മ് പിന്നെന്തുട്ടാ പിള്ളേരെന്തേ ടിവി കാണാണോ
ഏ പിള്ളേരു ഓ കാ ഇളയത് ട്യൂഷൻ പോയിക്കണ് ഒരാൾ ഇവിടെണ്ട് മ് ഏഴു മണിയവുമ്പോ പഠിക്ക വിളിക്കാൻ വന്നിട്ടുണ്ട് പഠിക്കൽ ഇത് കണക്കത്ത പാധാരണം ഉം ഏഴ് മണി ആവും പഠിക്കാ ഇരിക്കാ മ് വന്നപ്പ തന്നെ പഠിക്കാ പറഞ്ഞിപ്പത്തന്നെ ഇപ്പോ വന്നിട്ടല്ലേ ഒള്ളൂ കൊറച്ചേരം ഇരിക്കട്ടെന്ന് പറ
ആ ക്ഷയില് കൊണ്ട് കൊ അക്ഷയേല് കൊണ്ട് കൊടുക്കണ്ടത് കൊ കൊടുത്താ
ഇല്ല വരുമാന സട്ടിഫിക്കറ്റ് വേടിച്ചിട്ടില്ല
അയിന് വില്ലേജി പോണോല്ലേ
വില്ലേജിലല്ല അക്ഷയ വഴി ശരിയാവുംന്ന് തോന്നാണെ വരുമാന സട്ടിഫിക്കിറ്റേത് ഇപ്പൊങ്ങനെ കിട്ടുന്ന് തോന്നണ്ട് അതൊന്ന് ചോയിചോക്കണം സമയം കിട്ടീല പോവാനായിട്ട്
ആഹ്
അമ്മ ചക്ക ഇട്ട് വെച്ചിട്ടന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടാരുന്നു ചക്ക തരാന്ന് പറഞ്ഞോണ്ട് വരാം പറഞ്ഞോണ്ട് പ ആ
ആമേ
സ്ഥലംണ്ടായില്ല വണ്ടിയില് അപ്പാ പിന്നെ പോയി വാങ്ങിക്കാ
ആഹ് ഹാ ആ
ഉം എനിക്ക് ഇപ്പയത്തന്നെ
ആഹ് ഓന് നന്നാക്കുമ്പോ ശരിയായിക്കോളോ
ആ നല്ല വൃത്തിക്ക് നന്നാക്കിക്കോളും. കൊറെ സമയം വേണന്നൊള്ളു.
ആ ആ ഉള്ള പിള്ളേനോടും പറയാർന്നു നന്നാക്കൻ കൂടാൻ വേണ്ടി സഹായിക്കാൻ
ഉം പ്പോ സ്കൂള് വിട്ട് വന്നിട്ട് പഠി ക്കാ പറഞ്ഞ്ട്ടന്നെ പറ്റ്ണില്ല അപ്പഴ ഇപ്പം മീൻ നന്നാക്കി തരാൻ പറയണം
അപ്പൊ ഇവർക്ക് സ്കൂള്ല് മീൻ കൊണ്ടവാ മോ
മീനൊ മീൻ കൊട്ത്തയ്ക്കാറില്ല
ആ കൊണ്ടോവ്ണേന് കൊഴപ്പണ്ടോ
കൊണ്ടോണനെ ബിരിയാണിയോന്നും കൊണ്ടോരാൻ പാടില്ല ന്ന പറഞ്ഞേ
ആ
ഉം പിന്നെ ഇത് മീനൊക്കെ കൊണ്ടോവ്ന്നേന് കൊഴപ്പല്ലേക്കും അതൊന്നും പറഞ്ഞിട്ടില്ല നാലാം ക്ലാസ്സ്‌ വരെ അങ്ങനെ കൊണ്ടോവാ ഇപ്പൊ കൊഴപ്പ് കുട്ട്യാള്ക്ക് കൊഴപ്പല്ല തോന്ന്ണ് ബിരിയാണിയൊക്കെ ഭയങ്കര സ്മെല്ലും ഇതൊക്കല്ലേ ആ അവർക്ക് ആ അവർ അവർക്ക് കൊഴപ്പൊന്നുല്ല എന്നാ ച്ചിട്ടുണ്ടെങ്കി അവൾക്ക് ചോറ് കൊണ്ടരാത്ത പിള്ളേർക്ക് ഒറാവശ്യം ബിരിയാണി വാങ്ങിച്ചു കൊട്ത്ത് പറഞ്ഞ് ടീച്ചറ്
അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കൊ? ആഹ്
അ ന്നിട്ടാ എല്ലാരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു പറയണ്ടായിരുന്നു ചോറ് കൊണ്ടുരാൻ മറന്നൊയിന്ന ബിരിയാണി വങ്ങിച്ചോ കൊടു അടുത്തന്നെ കടേണ്ട് ഉം അങ്ങനത്തെ എല്ലാ ദിവസവും ഇനി ചോറ് കൊണ്ടരാണ്ടിരി പറഞ്ഞോ
ആ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാന്നോക്ക്ണ്ടോ
എനിക്ക് ഇപ്പ കിട്ടൂലല്ലോന്നീ പിള്ളേർക്കാ പിള്ളേർക്ക് എടുത്ത് വച്ചാ നല്ലതായിരുന്നു
അടുത്ത് വെച്ച് ങാ എവിടെങ്കിലും അന്വേഷിച്ച് നോക്ക്
ആ ഇപ്പൊ ഈ സ് ള്ള കാരണം ആ കൊഴപോല്ല പക്ഷേ പതിനെട്ട് വയസ്സ് വരാണല്ലോ ആൺകുട്ടികൾക്ക് കിട്ടോള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ കിട്ടൂല ഉം ആ അങ്ങനേണ്ട് ആൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ ട്ടൊള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ അവര്ടെ കാഡ് നമ്മുടെ കാഡീന്ന് അവരുടെ പേര് മാറ്റിക്കഴിഞ്ഞാലേ നമുക്ക് കിട്ടൂ അങ്ങനെയാ
ആ
ഹും
അപ്പൊ വേറെ ഏതേലും ഫ്രണ്ട്സ് വേറെ ഏതേലും നോക്കാരുന്നു
ആഹ ഇതിപ്പ ഇനിയിപ്പോട്ട് ഇൻഷുറൻസ് ഒക്കെ ചെയ നല്ലതാണ് ഇപ്പ എന്റെയും ചേ ചേരാൻ പിന്നാവട്ടെ പിന്നെ ആവട്ടെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പഴല്ലേ ഇപ്പ ഇങ്ങനെ വന്നത് അത് നേരത്തെ ചേർന്നേ ഒന്നും പേടിക്കാനുണ്ടായില്ല ക്ക് ഇനി ഇപ്പ പറ്റ് റ്റൂലല്ല
അതെ ഇപ്പേക്ക തൊന്നുല്ലാതെ ഒരു കാര്യം നടക്കൂല ഇത്രേന ഉപയോഗ പോലെ നല്ല ഹോസ്പിറ്റലില്
ഉം നമ്മളിപ്പോ വയ്യായിക വരുമ്പോഴാണ് നമ്മള അപ്പോഴ ചിന്തിക്കുള്ളൂ അല്ലെങ്കി ആരിക്കും ആ പൈസ കൊണ്ട് വറെന്തേലും ചെയ്യാന്ന്വിചാരിക്കും ആ ഇപ്പൊ പയ്യ രണ്ടാകുമ്പേരിക്കും അയ്യോ ചേരാരുന്നു എന്ന്ചാരിക്കും
ഉ വേറെ എന്തോരു കാര്യംണ്ടെങ്കും നമുക്ക് പിന്നേും കൊഴപ്പുണ്ടള്ളൂ പക്ഷെ ഹോസ്പിറ്റല കയറ്റവും അതിന്റെ ചാർജും സർജറി ഒക്കെ വന്ന്‌ കഴിഞ്ഞാൽ ആദ്യതേ പോലെയല്ലല്ലോ എത്ര രൂപകൊടുത്താലും
അമ്മേനെ ഒരു ദിവസം കൊണ്ട് പോയിട്ട്ന്നെ പത്തുഇരുപത്തിയായിരം രൂപ ണ്ടായി പ്രൈവറ്റ് ഹോസ്പിറ്റല് കൊണ്ട്പോയിട്ട്
ഉ നമ്മടെ പോളാ ജോലിയും പോവും നിക്കുമ്പോഴള്ള ഇതും ജോലിയും പോവും ശമ്പളം ഉണ്ടാവൂല്ല പിന്നെ ഹോസ്റ്റലെ ചെലവും എല്ലാം കൂടെ ഒരു സാധാരണക്കാർക്ക് ഒന്നും താങ്ങാനുള്ള ഇത് പറ്റില്ല
ഉം ശരിയാണ് പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ടും ഏ പെട്ടെന്ന് കാര്യങ്ങൾ പോരാനായിട്ടും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വേഗം നടന്ന് പോരാൻ പറ്റും അല്ലെങ്കി ഇ കുത്തിക്കെട്ടി കൊറേ നടക്കണ്ട വരും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉം
ആന ആ ഇന്റെ കാര്യം പിള്ളേരുടെ കാര്യവും എല്ലാം കൂടെ ആവുമ്പോ ഉം
ഇപ്പ സ്കൂളുകൾ തുറക്കണ സമയം ആവുമ്പ പൈസ കൂടുതൽ വേണല്ലോ
ആ പക്ഷെ ഇപ്പൊക്കെ ചെറിയ ചെറിയ പ്രീമിയത്തിന്റെ ഒക്കെ ഉണ്ടന്ന്തോന്നുണു ഈ മൊബൈലിലൊക്കെ കാണിക്ക ചെറിയ ഓരോ പ്രീമിയം
ആ ഇത് കൊറേ നാളായി അന്വേഷിക്കണം അന്വേഷ ക്കണം ന്ന്‌ പറഞ്ഞൊണ്ടിരിക്കണ് ഇത് വരെ അന്വേഷിക്കാൻ പറ്റിട്ടില്ല
ആ ആവശ്യം ചായക്ക് ആ അമ്മ പൊറത്ത് പോയായിരുന്നു അപ്പൊ അമ്മ പുറത്ത് പോയി കഴിഞ്ഞപ്പോ ആ സ്വീറ്റ് പൊറോട്ടയും പത്തിരിയും മേടിച്ചിണ്ടോന്നായിരുന്നു
ആഹ ആഹ റംബുട്ടാൻ കഴിച്ചോ
ആഹ റംബൂട്ടാൻ കഴിച്ചു
ഉം ഉം ഓൻ പറഞ്ഞില്ലേ കൊടുത്തിട്ട്
ആഹ മറ്റേ റംബൂട്ടാണെന്നുവെച്ചഴിഞ്ഞാ നമുക്ക് അങ്ങനെ അടെ പേടി പേടിയ ആ ആ ഇതാണ് പേടിക്കാൻ ചരുടെ കൈ കൊടുക്കാനും കഴ ക്കോ പോല അപ്പൊ അമ്മയ്ക്ക് ഇവിടെ അടുത്തന്ന് ഒരു വീട്ടീന്ന് രണ്ട്
ട്ടുണ്ട് അവിടെ നികാണ്ട് എറങ്ങിന്നേ
കൊറച്ച് റമ്പു ട്ടാൻ കിട്ടിയിരുന്നു ആ അപ്പൊ ആ റംബൂട്ടാൻ പിള്ളേർക്ക് കൊടുത്തപ്പോ ഞാൻ പെട്ടെന്ന് കാര്യം ഓർത്തത് ബാഗില് റംബൂട്ടാൻ വച്ചേകണ കാര്യം എന്നിട്ട് പിള്ളേർക്ക് ഞാൻ ആ റംബൂട്ടാൻ കൊടുത്തു അവരത് ആ കഴിച്ച് പോ അവര്താ കൊതിയ ഉണ്ടോ
ഉം ശ്രീ കൂട്ടനണെങ്കി മൂന്നെണ്ണ കിട്ടിയൊള്ളൂ
ആണോ ആഹ് കൊറച്ചിണ്ടായൊള്ളൂല്ലേ ആഹ്
എല്ലാരും കഴിച്ച് കഴിഞ്ഞപേ അത് വന്നപ്പഴേക്കും അതിന് മാറ്റി വെച്ചിട്ടണ്ടായിരുന്നു അതീന്ന് പിന്നെല്ലാവരുടെ ഇടുത്ത് തിന്നന്നെ ഞാൻ മാറ്റിവെച്ചട്ടണ്ടാവുന്ന് വിചാരിച് അപ ഞാൻ മാറ്റി വെച്ചെന്നിടിത് തന്ന അതിന് മൂന്നെണ്ണാ കിട്ടി പിന്നെ വേടിച്ചരാന്ന് പറഞ്ഞേക്കാ
ആഹ് കാര്യം റബുട്ടാനൊക്കെ പിള്ളേർക്ക് പക്ഷെ ഈ ടൈപ്പ് കൊടുത്ത് കഴിഞ്ഞാ കൊഴ പ്പല്ല മറ്റേ അല്ലാത്ത തരം കൊടുകും ഭ കടമ്പിലാത ആഹ് ആഹ്
സാനം മൊത്തതില് ഇറങ്ങി പോകുമ്പേ ശ്രദ്ധിക്കണം അത് പെട്ടന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോ കടിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാ വയെട ഉള്ളിലേക്ക് പോവും അപ്പൊ അതാണ് കഠിച്ചെടുക്ക നമ്മൾ നോക്കി നിക്കണം ഈ സാനൊക്കെ കൊടുക്കുമ്പൊ
ആഹ്
സനിലെട കൊച്ചിന് ഈ സാധനം കൊടുക്കൂലന്ന് പറയണ്ടായിരുന്നു അവരെ വീടിന്റെ അടുത്ത് അവന്റെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ തൊണ്ടേ കുടുങ്ങിട്ട് മരിച്ചു കൊച്ച്
അല്ല എവിടെയൊക്കെ സ്ഥലങ്ങളിലാ അത് കേക്കണത്
ഉം അപ്പ അത് കാരണം ഉം കൊടുക്കാൻ സമ്മയിക്കുലാന്ന് പറയണ ഫുഡ് അരി അടപ്പത്
രാവിലെ ചോറ് വെച്ചില്ലേ പിള്ളേർക്ക് കൊണ്ടോവാൻ ചോറ് വയ്ക്കില്ലേ
രാവിലെ മറ്റേ നല്ലരിയുടെ ചോറ് വെച്ച് കൊടുത്തഴച്ച് പിന്നെ കുത്തരിയുടെ ഇപ്പൊ വൈകുന്നേരം റേഷനരി വെള്ളരി ഇരിക്കണ്ട് അപ്പൊ അത് വെച്ചിട്ട് വേഗം ഇ നമ്മ ചൂടോടെ കഴിക്കാനാണ് നല്ലത്
ആ അപ്പ അമ്മയ്ക്ക് അമ്മ ചപ്പാത്തി വേണ അപ്പ
ചപ്പാത്തിയല്ല അരി ഭക്ഷണം തന്നെ ഉ ചപ്പാതി കാദ്യായിരുന്നു ഇപ്പൊ അങ്ങനെ ചപ്പാത്തിയൊും വന്നുന്നില്ല
അ കൊളസ്ട്രോൾ അങ്ങനെ എന്തെലും ഉണ്ടോപ്പ കൊളസ്ട്രോളും ഉണ്ടപ്പ
കൊളസ്ട്രോള് ഷുഗറ്
അപ്പൊ ഈ ഇടക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നോ
കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ടില്ല ഗുളക് മരുന്ന് കഴിച്ചോണ്ട് എിണ്ട്
ആഹ് എന്നാ ശെരി പിന്നെ വിളിക്കാട്ടാ
ആഏ